ഹലോ കേൾക്കുന്നില്ലേ? എന്തൊക്കെയ വിശേഷങ്ങൾ?
നല്ല എന്താ അവിടുത്ത വിശേഷം
ഫുഡ് കയിച്ചോ?
ഫുഡ് കയിച്ച് ഇനി ഇപ്പൊ ഒര് കല്യാണത്തിന് പോവാണ്ട് അയിന് പോവാൻ ഒരുങ്ങാ
നല്ല വിശേഷം
ഹും
എവിടെ കല്യാണം അ അ കസിൻസിൻ്റെ എങ്ങനെ ഫാമിലിലേ ആഹ് എന്ന് രാത്രിയാ?
ആഹ് വൈകുന്നേര കല്യാണാ ആഹ് ഇപ്പ ഞാനാവ്ടെ പോയി തേടി പോയി വന്ന് തേടിപ്പോയി വന്നതാണ് ഇനീപ്പോ അവ്ടെ രാത്രിക്കത്തെ പടി പോവും
ആഹ് ഫങ്ഷനാണ്ലെ
ഉം
ഹും പുത്യണ്ണ്നെ കൊണ്ട്രാണോ അതോ കേട്ടാ കല്ല്യാ ഹലോ ഏഹ് ഉം
കെട്ടാണ്
ആഹ്
അകെ ഒയ്ന്ന് കൊഴപ്പായപ്പൊ പിന്നെ സർബത്ത്ണ്ടാക്കി കുട്ച്ചട്ടേചാര്ച്ച്ങ്ങനെ കുടിച്ച്ക്ക്മ്പൊ
ആഹ് ഇന്ന് വെയിലാണല്ലോ
ഉം ഇന്ന് ഇന്ന് ഒര് മഴല്ല ഇന്ന് രാവിലെതൊട്ടേ മയല്ല
ആഹ് നല്ലൊരു വെയിലില്ലെ ദിവസാണ്
ഉം
വേറൊന്തൊക്കേ വിശേഷങ്ങള് ഹലോ റെയ്ഞ്ചിന്റെ ഇഷ്യുണ്ടോ?
ഏഹ് അല്ല ഇൻക്ക് വേറെ കോള് വര്ന്ണ്ടതാ കട്ടാക്കട്ടത്
അതാവും സ്റ്റെക്കാവണ്ലേ
ഉം അത് വ വാട്സപ്പ് ഗ്രൂപ്പിലെയ് ഗ്രൂപ്പ്ന്നാരോ ഫ്രീ ആണോയ്ച്ചട്ട് വിളിച്ചാ
ഓലെ കോൾ ആഹ്
ഒരോരുത്തര് വിൾചോയ്ച്ച്ണ്ട് ഫ്രീയാണോ ഫ്രീയാണോ ചൊയ്ച്ചോണ്ടട്ക്ക്ണ് ണ്ട്
ആഹ് വേറെന്തൊക്കെ പിള്ളേര്ണ്ടോ?
ആഹ് ഇൻക്ക് രണ്ടാള്ണ്ട് രണ്ടും തറവാട്ടിലാ ഞാൻ ആണ്ട് പോ ആഹ് സ്വന്തം പെരേക്ക് പോന്നേന്
ആഹ് കളിക്കാൻ പോയതാ?
അല്ല ഞാന് ഒരാളാക്കി പോന്നേന് ഓര് ആട്ട് പോകുമ്പൊ ഡ്രസ്സ്ടാനെയ് ഡ്രസ്സ് വേറെ മാറ്റിട്ക്കാൻ വാണ്ടീട്ട് പോന്നേനി
ഉം ഇന്ന് ഫുള്ള് തെരക്കാണ്ലേ?
ഇന്ന് ഫുള്ളും ഓരൊ സൊഹെലെനി ഇന്നും ഇന്നലൊക്കെ തെരക്കെന്നെ ഇന്നലെ പിന്നെ വിര്ന്നാര്ണ്ടായ്നി അപ്പൊ ആ തെര്ക്കില് ഇന്നലാരിം വിളിച്ചാൻ കയ്ഞീല ആഹ്
ആഹ്
രാവിലെ ഒട്ട് അന്തി ആവ്ണെ വരേ വി ഏഹ്
എന്ത്
രാവിലൊട്ട് വൈകുന്നേരം വരേ ഓരോ സൊഅ്ല്‌ലേയ്ന്
ആഹ്
പി നാന്തി പിന്നെ കല്യാണ പെരേക്കും പോയി പിന്നെ വന്ന് പിന്നെ കെടന്നൊറങ്ങി. പിന്നാരിം വിളിച്ചീല്ലന്നലെ അങ്ങനെ
ഉം കെടക്കാനൊഴിവ് കിട്ട്ണ്ടാവൂല.
ഉം
വേറെ എന്തേന് ഫുഡ് ഇങ്ങക്ക്
ആടെ മറ്റേ കാബിരില്ലേ
അഹ്
അതും വെജിറ്റബിൾ ബിരിയാണിയും
അഹ്
പിന്നെ ഉം പോയി കടായു ചെമ്മീനും ഏഹ് കാട മുട്ട റോസ്റ്റും.
ആഹ് ഫുള്ള് ആ കല്യാൺത്തിന് ഇങ്ങനൊക്കെ ഇണ്ടാക്കോ?
ഓ അത് വല്യ അത്യാവശ്യം ഇള്ള ടീമാ ഒറ്റ പെൺകുട്ടീ ഒള്ളു
ആഹ് ആഹ്
ആഹ് അങ്ങ് ഓഡിറ്റോറിയത്ത്ന്നും ആണ്.
ആഹ്
അപ്പൊ പിന്നെ എല്ലാ ഇതു ഉണ്ടാവൊല്ലോ. ഇതും ഫോണ് ഒ
അങ്ങന ഇവെടെ എന്താ ഇവിടെ വെല്യ കല്യാണ?
ഇവടെ ഇബെടെ അഞ്ഞൂറൊക്കെ പരിവാടി ഉണ്ട് ണ.
ഏഹ്.
ഉം ഈ പാട്ട് പോണം പിന്നീട് പിഞ്ഞ്പ്പം നാളെ നേരം ബെൾത്ത ഇന്റെ മക്കളെ ഉം ഇന്നേ ർമ്പോ നാളെ നേരമ്പെൾത്താ പിന്നെ സ്കൂൾ പറഞ്ഞ യ്ക്കലും സൊഹലും.
ഉം റെസ്റ്റ്ല്ലല്ലേ
ആഹ് ഓല് പോയ പിന്നെ സമാധാനാ പോണ വെരേ ഒരു അല്ല എന്ത ഓരു
തെരക്കാകരം
ആടി പിടി എഹ് മദ്രാസ് സ്കൂള് പറഞ്ഞേയ്ക്കാ കുളിപ്പിച്ചലും മാറ്റിലും പില്ല മോനും മോളുണ്ട്. മോള് ന്നെ മോന് പിന്നെ മദ്രസ് പോവും. മദ്രസ് വിട്ട നേരെ തറവാട്ടു പോവല മോളി ന്നെ യുകെ ജീല. ഓള് ഒമ്പണ്യാവും ചെൽപ്പ നീച്ചെണേ തന്നെ. ചായാടിച്ചൻ പോലും നേരം കിട്ടൂലാ അച്ചേക്ക് പായല ഒമ്പേര അവുമ്പതി ബസും വെരൂ. ഇബട്ന്ന് കൊറ്ച്ച് നടക്ക കാമണിക്കൂറോണ് നടക്ക
ആഹ് സ്കൂൾ ബസ്സ് ഇണ്ടാവുലേ
ആഹ് മെയിൻ റോഡ് മേല എത്തണം. അങ്ള് കൊറ്ച്ച് ഉള്ളെയ്ര്യേല്ല ഇരു കുത്തന റോഡാ. ഞാ ഒരു കുന്നത്താ.
ഉം
അപ്പോ പിന്നെ
ആഹ് കുന്നത്ത
ആഹ് മക്കളല്ലേ ഒക്കണ നടക്കാനും ആവൂല രണ്ടാളെ ബെഗം താങ്ങി പിടിച്ചണോ മക്കക്ക് കൂടിതാ
ഗെതിടാവില്ലേ?
ആഹ് ഓള എടുക്കണംന്ന് അവൻ പറയും
വേറെ സ്ഥലം കിട്ടായിട്ടാണോ?
ഞങ്ങള ആളൊന്നും വേറെ സ്ഥല പിന്നെ തറവാടിന്റെ അടുത്തൊക്കെ ചോദിച്ചിന് ഇവിടെ വന്നാ കൊറച്ച് ഒരു കുത്തന കേറ്റ ആ കയറ്റം കറിയ നിരന്ന സ്ഥലാ കേറ്റം കെറി കിട്ടന്നാണ് പണി. നല്ല കാറ്റും ഉണ്ട്. നല്ല ഇതാ നല്ല വ്യൂ ഉണ്ട്.
കാണാൻ രസംണ്ടാവൂല്ലേ ആഹ്
ഉം കുന്നത്ത ആവുമ്പോ എല്ലാടത്തു എല്ലാതും കാണാ. പിന്നെ റബർ തോട്ടം ഉണ്ട്. കാറ്റും ഉണ്ടാവും.
മുക്കുന്നിന്റെ മുകളിലായിട്ടാണ്. അതെ
ഭയങ്കര ഇഷ്ടം കേറാനുള്ള ബുദ്ധിമുട്ടാ എല്ലാവരും.
ആഹ
കേറിയ നല്ല സ്ഥല കേറാന് ആർക്കും ആവാത്തത് ഞാൻ അതില്ല കയറ്റം കേറണത് വെച്ചിട്ട് അടുത്തെ ഹസ്ബൻറിന്റെമ്മേ താങ്ങൾ കേറി വരും കേയറ്റൻ കേയറന്ന അയച്ചിട്ടേ ആരുവരുല
തറവാട് എങ്ങട്ട് ഇങ്ങനെ അടിലാ
ആ താഴത്താ അടക്ക സ്ഥലണ്ട്. പക്ഷെ രണ്ടും മൂ രണ്ടര ലക്ഷം ഉറപ്പ്യക്കെ ചോദിച്ചിട്ടണ്ട് സെൻ്റിന്.
സെന്റിനിലേ ആ
ഇവിടെന്ന ഒന്നേ പത്തിനാ കിട്ടി.
എത്ര സെന്റ് ഉണ്ട്.
അഞ്ച്.
ആഹ്
അഞ്ച് അഞ്ചരാ അഞ്ചരയുണ്ട്. അഞ്ച്നിണ്ടായി അഞ്ച് അറുപോട്ട ഉണ്ടായി. പിന്നെ അര സെന്റ പിന്നീ എടുത്ത്ങ്ങള്
ഉം സ്ലേബ് ഒന്ന് വെള്ളം ചാടാ മറ്റവടെ പമ്പ്ക്കാ അപ്പുറത് പറമ്പുക്കെ
ആഹ
എന്നരം അരസെന്റ് കൂടി വാങ്ങി. ഇപ്പൊ പ്രശ്നല്ല അപ്പൊ അരസെന്റ് കൂടി വാങ്ങി. ഇനി ഞങ്ങള് ആടെ അതിരിട്ടിയായിട്ട്. എന്താ കെട്ട് ഇതാക്കിയച്ചണ്. ആഹ ഫന കൊടുക്ക നമ്മളെ അതിര് ഇതക്കിയിട്ട് മണ്ണിട്ടടെ പൊന്തിച്ചു വെച്ചു അല്ലന് മറ്റവരെ പറമ്പക്ക ആകുമ്പോ ഒരു ഇതാ
ഇനി അടങ്ങനെ നല്ല ഒരു ഉഗ്രന് സെൻ്റു കൂടി മാണാനുണ്ട്ന്ന്
ആഹ്
തെങ്ങോ എന്തേലും കുഴിച്ചിടാൻ ആ സ്ഥലം വേണ്ടേ?.
ആ കൃഷിക്കൊന്നും സ്ഥല ഉണ്ടാവിലല്ലേ.
ഉം
എന്തെലുംതയ്യെന്നേംവാങ്ങി കുഴിച്ചിടാൻ ഒരു സ്ഥലമില്ല. മുന്നിൽ ത്തിരി സ്ഥല ള്ളത് ഒരു പരിപാടി പിന്നെ ആടന്തെങ്കിലും കൊണ്ടോയി കുഴിച്ചിട്ട് എത്തും നടക്കൂലാ.
ആ
അപ്പോ പിന്നെ ഏഹ് ചേട്ടിയൊക്കെ ചോദിച്ചു എനിക്ക് ഇഷ്ടല്ല ചെടി ഞാൻ പിന്നെ എനിക്കും ഇഷ്ട
അതിന് താല്പര്യമില്ല. ആ
പിന്നെ ഈ ഫ്രൂട്ടിന്റെ ഒക്കെ ഉണ്ടാവലോ ചെറിയ ചെറിയ തൈ തൈമേ കായിണ്ടാവണത്. നമ്മ ഇതിലൊക്കെ കാണല്ലേ. ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ കാണാലോ. തൈകൾ ചെറിയ മത്ത് ആണോഅയാദ്യ കുഴിച്ചിടാൻ ഇഷ്ട അയാത് കായ പച്ച ചെയ്യാ ചെടിയ വെച്ചിട്ടുള്ളരു കാര്യല്ലല്ലോ. ഇത് കുടി കുഴിച്ചിട്ട പിന്നെ തിന്നാനെങ്കും കിട്ടൂ. നോർണന ഒരു കാര്യംണ്ട് വെച്ചാ വല്യകാര്യന്നുലലോ. പിനെ മക്കക്കുഷ്ടായി റമ്പുട്ടാനാന്ന്. റംമ്പൂട്ടാൻ അങ്ങത്തൊക്കെ ഇന്റെ മോൾക്കിഷ്ട സപ്പോട്ട. അപ്പൊ അങ്ങത്തെന്തേലും കുഴിച്ചിട്ടാല് മക്കൾക്ക് തിന്നലാവും. നമുക്ക് സന്തോഷാ മുന്നിലിങ്ങത്തൊക്കെ നടുമ്പോ. പിന്നെ കുയിച്ച് എാലും വല്യ ചട്ടിലും എന്തിലും ആക്കി മോളുൽ കൊണ്ടോയിച്ചിടണ്ട്യരും. ഇണ്ടാക്കണ്ട്യരു.
അങ്ങനെ പറ്റും വാർപ്പിന്റെ മോളിലൊക്കെ കുഴിച്ചിടാലോ.
ഉം ഒന്നഇപ്പടെ ചെലേപ്പം പന്നികളുണ്ടാവും അപ്പൊ പേടിയാ. ഇവിടെ പന്നികളുണ്ടാവും ചെയും ചെലപ്പോ.
മിറ്റത്ത് വെച്ചിട്ടല്ലല്ലേ അയിന്റെ ശല്യണ്ടാവാ.
ഉം. അഞങ്ങള്.
വ.
ഇപെടാണെ പന്നികള് പന്നികൾ എട്ക്കണ്ടാ വെൽണ്ട് അപ്പൊ കുഴിച്ചിട്ട്ട്ട് വല്യകാര്യൊന്നുല്യ.
രാത്രി ഒന്നും എറങ്ങാനൊക്കെ പറ്റൂലല്ലേ.
ഉം ഇപ്പൊ ഇമ്പടെ രണ്ട്‌പെരക്കാര് താമസായിട്ടേള്ളൂ.
ആഹ്‌.
ഇനി ഒരു പെരക്കാരിണ്ട് പെരപ്പണി അടുപ്പ്ണ്ടാക്കണ്ട് ബാക്കിയക്കെകദേശ്യം കയിഞ്ണ്. അടിടാനൊക് ട് ഓല് ചെലപ്പം ഡിസംബർ ആവുമ്പോലും കൂടും. മൂന്നാല് തറകൾ ഇവിടെണ്ട് ആഹ് വേറെന്തെക്കെയ ങ്ങനെ പോണ്.
ചയ്ഞ്ഞിട്ട് വിളിക്കാട്ടോ.
ആഹ് ആഹ് ഞാനങ്ങട്ട് വിളിച്ച നേരത്തെ വിളിച്ചപ്പോ കി. ട്ടീല്ല ന്നാശരി.